ഹലോ
ഹലോ ആഹ കേക്കേ
കേൾക്കാം പണിയ കഴിഞ്ഞോ
പണിയൊക്കെ കിഴിഞ്ഞു ഫുഡഡും ഫുഡും കഴിഞ്ഞു ഏഹ
ടി വി വെച്ചിട്ടുണ്ടോ
ഓ ടി വി വെച്ചിട്ടുണ്ട് അത അവിടെ പുട്ടക്കൊക്ക ഉണ്ടോ അങ്ങൊണ്ട് ഉ
അല്പ്പം കേൾക്കുന്നില്ല
ആ അത് ഞാൻ അതുവഴി ഒന്ന് പാസ് ചെയ്തു
ആഹ
എന്താ ഭക്ഷണം ഫുഡ്ഡ് രാവിലെ ഒന്ന് കുറച്ച് നേരം ഉറങ്ങിയ കാരണം മൊത്തം ലേറ്റ് ആയി അപ്പൊ
ആഹ
ഫുഡ് ഇണ്ടാക്കി എല്ലാം ചടിപിടുന്നനെ വേഗം ഇണ്ടാക്കി കഴിച്ചു
ആഹ
ഇനി ഇണ്ട് പണി ഇണ്ട് കുറെേ കൂടി പണി ഇണ്ട് കാരണം രാവിലെ ഞാനെ മടി പിടിച്ചിട്ട അങ്ങനെങ്ങ് കിടന്നതാ
ആഹ
രാവിലെ കെടന്നില്ലേ ആഹ് ആഹ് സമയ്ണ്ട് പിന്നെന്ത് വെച്ചെങ്കിൽ മക്കളെ കൊണ്ട് പോകൻ കൊണ്ടുവരാൻ പോണായിരുന്നു ഇതിപ്പ ഇന്ന് മോൻ ചെറിയ മോൻ പോയിട്ടില്ല അപ്പൊ പിന്നെ അവൻ മറ്റവൻ സൈക്കിളും കൊണ്ട് പോയി അപ്പൊ പിന്നെ അത് കൊണ്ടോരാൻ പോണ്ട ഓഹ് രണ്ടു പേരും ഒരോടത്തെന്നെയാണ് ഒരാള് രണ്ടരക്ക് രണ്ടേ രണ്ടരക്ക് വീടും ഒരാളെ രണ്ടേ നാല്പത് പതിന് വിടും അപ്പ ഇന്ന് ഇപ്പ ആ പണില്ല
ആഹ്
രാവിലങ്ങ് നമ്മള് മടിച്ചിരുന്നു കഴിഞ്ഞാലേ പിന്നെ മൊത്തം ഒന്ന് പണി പോകും
മൊത്തം അത് അങ്ങനെന്നാ ആ ഒരു ഇതങ്ങനെ പോവാണെങ്കില് കൊഴപ്പില്ല
ആഹ പിന്നെ അതിന്റെട കൂടെ ഇന്നലെ സാനങ്ങള് മന്ത്ലി സാനങ്ങള് ഒരുമിച്ചാ വാങ്ങ ഒരു മാസം ഒരുമിച്ച വാങ്ങ അപ്പം അത് ഇന്നലെ രാത്രി പോയിട്ട് വാങ്ങി ആഹ ഇന്നലെ രാത്രിയാണ് വാങ്ങിയത് ഇവിടെ തിരിച്ചെത്തിയപ്പോളേക്കും പത്തരക്കായി അപ്പ പിന്നെ വേം ഭക്ഷണം കഴിച്ച് കിടന്നു ഇന്ന് ക്ലാസ് ഉള്ളതല്ലേ എന്നിട്ട് പിന്നെ ഇന്ന് രാവിലെ രാവിലെ ഉറക്ക കിടക്കാതെ മടി പിടിച്ച്‌ കിടക്കാതെ രാവിലെ അതൊക്കെ ചെയ്യാന്ന് ഒക്കെ ഇങ്ങനെ വിചാരിച്ചതാ പക്ഷേ രാവിലെ മൂത്ത മോണ് പോയോക്കുമ്പോൾ എനിക്ക് മടി എനിക്ക് ഉറങ്ങണം
ആഹ്
അപ്പങ്ങനെ ഇങ്ങട് കിടന്നു
ആഹ് പിന്നെ മഴയല്ലേ ഈ മഴ ആവുമ്പോഴേ ഒരു മടിയാ
എന്നാ സ്പെഷ്യൽ ഉച്ചക്ക്
സ്പെഷ്യൽ കാര്യായിട്ട് സ്പെഷ്യൽ ഒന്നൂല്ല ചീര കറി വെച്ചു പിന്നെ നാട്ടിൽന്ന് സ്രാവ് കൊണ്ടന്നിട്ട്ണ്ടേരുന്നു അതോണ്ട് അത് വർത്തും പിന്നെ എന്താ മറ്റേ ഇണ്ണിതണ്ടില്ലേ
ആഹ്
അത് ഇവിടെ അടുത്ത വീട്ടിലെ ചേച്ചി ഉണ്ണിതണ്ട് തന്നു അപ്പൊ അതും പരിപ്പും അല്ല പരിപ്പല്ല മുതരേം കൂടെ വെച്ചു
ആഹ നല്ലത്
ചടുപുടുന്നനെ വേഗം ഇണ്ടാക്കി നേരം വെയ്കി
ഉം
ഇനീ ഇണ്ട് പണി ഇനി അടിച് ആഹ് അടിച്ചേരി തുടയ്ക്കാനൊക്കെ ഇണ്ട് ആഹ് അത് ഇണ്ട് പിന്നെ ഇന്നൊന്നും തുടക്കില്ല ഏയ് അണക്കെന്താ എന്നെന്നും അടിച്ചേരി ഇടൂ രാവിലെ അടിച്ചേരിടുന്ന അന്ന് മടി പിടിച്ചിരുന്നോണ്ട് രാവിലെ അടിച്ചേരീല്ല ഇനിയിപ്പം ചെയ്യണം പിന്നെ അയിന്റെ എടെ കൂട അവന് അവന്റെ നോട്ട് ചോദിക്കണം അവന്റെ അതിന്റെ ഇടേല് ഇന്ന് ലീവായതല്ലെ
ആഹ്
നാട്ടില്ക്ക് ഇനി ഏഹ് കഴിഞ്ഞ മാസം സെക്കൻഡ് സാറ്റർഡേ പോയതാ
ആഹ്
ഈ മാസം സെക്കൻഡ് സാറ്റർഡേ പോകാൻ ചാൻസ് ണ്ട്
ആഹ്
കാരണം ഹസ്ബന്റിന് അവിടെന്തോ വർക്കുണ്ട് ഉം ആഹ് ശനിം ഞായറും ശനിയും ഞായറും ആണ് പോകാൻ പറ്റും ശനി ഞായറും പറഞ്ഞാല് ശനി ഇവർക്ക് ലീവില്ല ഇവർക്ക് ആകെ ലീവ്ള്ള സെക്കൻസ് സാറ്റർഡേ മാത്രെ ലീവ്ള്ളൂ
ആഹ്
ആഹ് സെക്കൻ് സാറ്റർഡേയിയില് മാത്രമേ പോവാൻ പറ്റുള്ളൂ അല്ലാ എന്നുണ്ടെങ്കിൽ പോകണം എന്നുണ്ടെങ്കിൽ ലീവ് എടുത്തിട്ട് പോകണം അപ്പൊ കഴിഞ്ഞ മാസം പോലെ സെക്കൻഡ് സാറ്റർഡേയിൽ പോയി വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോ അപ്പൊ അതുപോലെ ഈ മാസം ഹസ്ബന്ഡില് പോണം പറയുന്നുണ്ട് അപ്പൊ പിന്നെ ത എല്ലാം കൂടി ഒറ്റക്ക് സെക്കന്റ്‌ സാറ്റർഡേ സണ്ടേയും ലീവല്ല രണ്ട് ദിവസം വറതെ ഇരിക്കണ്ടെ ബോർ അടി അല്ല അപ്പൊ പോവാന്ന് വിചാരിക്കുന്നുണ്ട് പോകുമ്പോ വീട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോര
ആഹ്
തോന്നത് മാസത്തിലൊരു തവണയെങ്കിലും ഒന്ന് പോയി വരുന്നത് നല്ലത
ആഹ്
കാരണം അടച്ചിട്ടിരിക്കല്ല നിങ്ങൾ ഭക്ഷണം കഴക്കല ഒക്കെ കഴിഞ്ഞൊ
ഞാനിപ്പ ഭക്ഷണം കഴിച്ച് എണീറ്റപ്പോഴാണ് എന്റെ കൂളായണ്
ആഹ് ആഹ് ഉം പിന്നെ ഉമ്മീ കൂടെ ഉണ്ടല്ലോ അല്ലെ ചെയ്യാൻ
ഏഹ് എന്താ പറഞ്ഞ ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് നീ പറയുന്നത് അങ്ങ് നല്ല ക്ലിയർല്ല എന്തെങ്കിലും പണി എടുത്തോണ്ടണോ സംസാരിക്കണേ
അല്ല എനിക്ക് തോന്നുന്നു ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് ചെ പ്പ അതുകൊണ്ടായിരിക്കാം ഞാന് ഇപ്പൊ ഞാനത് ഒഴിവാക്കി റ്റണ്ട്
ആഹ് ഇപ്പ ഓക്കെയ
ഇവിടെ കൊച്ച ടിവുടെ കൊച്ചി ടിവുടെ സൗൺ ആഹ് ആഹ് ഞൻ വിചാരിച്ച ഏഹ് നേരത്തെ ടൈം അറിയാത്തത് കൊണ്ട് ഞാന് ബ്ലൂടൂത്ത് വെച്ച് കഴിഞ്ഞാല്
ആഹ്
പക്ഷെ അത് കേൾക്കുന്ന കേൾക്കുന്നില്ലാണ് ചിലപ്പോ ദൂരത്തുന്ന് സംസാരിക്കുന്ന പോലെരിക്കും
ആഹ് അങ്ങനെന്നെ അങ്ങനെയന്നെ അത് ബുദ്ധിമുട്ടാവുന്നേ
ആഹ്
മഴയുണ്ടൊ അവിടെ
ഇല്ല ഇത അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയില് കാണുന്നു
ഇവിടെ ഇന്നും മഴയല്ല വെയിലും ഇല്ലാത്തൊരു കാലം മഴക്കാറുണ്ട്
ഇപ്പ പകലൊക്കെ എനിക്ക് തോന്നണ എങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ പുറത്തേക്ക് കാരണം മൊത്തം ലേറ്റ് ആയത കൊണ്ട് ഉള്ള തന്നെയല്ലോയിരുന്നു പുറത്തിറങ്ങിയിട്ടില്ലല്ലോ ഇപ്പ ഇതാ പുറത്തിറങ്ങിക്കുമ്പോ നല്ല വെയിയില് കാണുന്നുണ്ട് എന്റെ തുണിയൊന്നും ഇട്ടിട്ടില്ലന്ന് തുണി ആയിട്ടുണ്ട് ഇനിപ്പ ഇടണം അതും ഇവിടെ ബാൽക്കണിൽ ഇടുന്നത് കൊണ്ട് എന്താണ് വെയില് തട്ടുന്നില്ലല്ലോ കാര്യമായിട്ട്
അ ആഹ്
പക്ഷെ വെയിലുണ്ടങ്കിൽ ഇന്നിട്ടാം നാളത്തേക്ക് ഉണങ്ങും
ഓ
ഉം എന്താ ഇയ് താൻ എന്ത ചെയ്യുന്നൊ ഒരു സൗണ്ട് ഇങ്ങനെ കേക്ക്ണ്ടല്ലോവിട്ന്നു ടു ടു പറഞ്ഞിട്ട് എന്താ കുട്ടിയണോ ആഹ് എന്തവേ ഇങ്ങനെ തട്ടുന്ന പോലെ ആഹ അതന്നെ അലക്കുന്ന സൗണ്ട് അവള സൗണ്ട് ഒന്നും കേക്കാനില്ലല്ലോ ഓ വെറുതല്ല
ഉം അവളെ വെച്ചിട്ട് ഫോൺ ചെയ്യാനൊന്നും പറ്റില്ല അവള് പുറകേ ഉണ്ടാവും ഉം
ആഹ്
പിടിച്ചാ കിട്ടൂലാണ്
ആഹ് ഇതില് റേഞ്ച് പ്രോബ്ലം വരുന്നുണ്ട്
ഉണ്ടോ
റേഞ്ച് ആഹ് റേഞ്ചിന്റെ അത് ഞാൻ നേരത്തെ റൂമിൽ നിക്ക്മ്പോ അത് റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇനി ഇവിടു
ഇപ്പൊ ക്ലിയറാണല്ലോ സംസാരിക്കുന്നുന്നത്ക്കെ ക്ലിയറാ
ആഹ് എനിക്ക് റൂമിലിരിക്കുന്ന സമയത്ത് ഇങ്ങൾ ഇങ്ങട് സംസാരിക്കുന്നത് ക്ലിയർ ആയിരുന്നു ഞാൻ അങ്ങോട്ട് പറയുന്നത് ചിലവർ ഹലോ ഹലോന്ന്ങ്ങനെ പറഞ്ഞത് രണ്ട് മൂന്ന് തവണ
ആഹ്
ആഹ് എന്തോന്ന് ചോറിൽക്ക് എന്താ മീൻ ഉണ്ടായിരുന്നോ
മീനില്ല ഇന്ന് ചിക്കൻ
ചിക്കൻ ആഹ് മീനി ഇപ്പ നല്ല വില തോന്നൂല്ലേ
ആഹ് ഇപ്പ നല്ല വിലയ കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് മീൻ വങ്ങാൻ പോയിട്ടുണ്ട് എന്റെ അടുത്ത്ന്ന് പറയണു ഉമ്മ നമുക്ക് മീൻ വാങ്ങുന്ന പൈസ രണ്ടു ദിവസത്തിന് ഇറച്ചി വാങ്ങിക്കാം
ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു
ആഹ്
ആഹ് ഇവിടെയൊക്കെ കൂടുതലായിരുന്നു പക്ഷെ നാട്ടിലൊക്കെ നല്ല കുറവായിരുന്നു
ഉം
നല്ല കുറവാ നൂറ് രൂപ മത്തിക്കൊക്കെ നൂറ് രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു
ആഹ്
ഇപ്പൊ ആ മത്തിക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്
ഇപ്പ മുന്നൂറ് മുന്നൂറ്റി ചില്ല സംതിങ് ആയി
ആഹ് ആഹ് അത് ഇപ്പൊ പിന്നെ മീൻ പിടിക്കാനും പറ്റുന്നില്ലല്ലോ ഈ എന്താണ് ആഹ് പാ എന്താ പാറ്റുന്ന സമയല്ലേ
ആഹ് ആഹ്
ആഹ് സമയത്ത് മീൻ പിടിക്കാൻ പാടില്ല ആഹ്
ഇനി ഇത് കഴിഞ്ഞ ചെറിയ മത്തി കിട്ടും
ആഹ് ആഹ് അതെ ഞ്ഞി ഇഞ്ഞി ഇങ്ങട് വരുമ്പം
ഉം
അത് നല്ല രസ ഇവിടെ ഞാന് ഈ മീന് പഞ്ഞിലുള്ള സമയത്ത് വാങ്ങിക്കുമ്പോ നല്ല ടേസ്റ്റ് ആണല്ലോ ആ സമയ ത്ത് വാങ്ങുമ്പോ നല്ല നെയ്യുള്ള സമയ ആഹ് ഞാന് ആ ഞാനാ ആ സമയത്ത് വാങ്ങിയ ഇപ്പോൾ വാങ്ങി ഫ്രൈ ആക്കി വറുത്ത് വെച്ച് ട്ട് മോന് പോയിട്ട് എന്ത് മീനാ നല്ല സ്മെല്ല് വരണ്ടല്ലോ ചെമ്മീനാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല ന്ന്റ്ഞ്ഞ് അപ്പൊ അടുക്കളേ പോയി പാത്രം തൊറന്നോക്കിട്ട് പറയാനുള്ളോ എന്നോട് വന്നിട്ട്റയാനുള്ള അമ്മ എന്തിനാ ഈ മീൻ മീൻ വാങ്ങിയത് അത് ഗർഭിണിയാണ് അയി ന്റെ വയറ് വീർത്തിരിക്കണ് ഞാൻ കരുതി ഫിഷ് ടാങ്കില് ഇവ്ടെ ത്ണ്ട് ഈ അക്കോ ഗാർഡ്ണ്ട് അപ്പ ഫിഷ് ടാ ടാങ്കില മ മി ദ് മീൻനകണ്ട് അപ്പ ഇവൻ പറയ ഞാൻ ചോയിച്ച് ഏത് മീന് ന്ന് അതിന് അവൻ പറയുവാ അത് അമ്മ ഒന്ന് പോയോക്ക് ആ ചട്ടില് ന്ന് അയിന്റെ വയറ് വീർത്തിരിക്കുന്നു ന്ന് അപ്പ ഞാൻ പറഞ്ഞ് ഞാൻ കരുതി ഇവിടുത്തെ വളർത്തണ മീൻ ഗർഭണി ആയെന്ന് അന്നിട്ടറയും അത് ഗർഭിണിയാണ് ഇങ്ങള് എന്തിനാ അയിനെ വാങ്ങീത് മഹാപാവം ചെയ്യന്ന ഞാൻ പറഞ്ഞേ ടാ ഈ സമയത്തെ മീനാ നല്ല ടേസ്റ്റ് ആ പിന്നെ അത് ഗർഭിണിയാണയി
എന്നിട്ട് അതിന്റെ പഞ്ഞില അവൻ തിന്നില്ല അത് ഇഷ്ടല്ല. അപ്പം ഞാൻ പറഞ്ഞ് ഇയ്യ് മീൻ കഴിച്ചോ ബാ ക്കിള്ളത് പിന്നെ ഞാൻ കഴിച്ചോണ്ട് ന്നോട് പറയാനു വേണ്ട ണ്ട അത് കാണുമ്പോനിക്ക് പാവം തോന്നുന്നു അത്ട്കഴിന്റള്ളുന്നു
എന്നോട് പഞ്ഞില് എടുക്കാൻ പറഞ്ഞു പഞ്ഞില് എടുത്തയിന് ശേഷാണ് അത് കഴിച്ചത് അതും കാര്യായിട്ട് കഴിച്ചില്ല. ചിക്കൻ വാങ്ങാന്ന് പറഞ്ഞതാ അപ്പവൻ പറഞ്ഞു വേണ്ട മീൻ മതിന്ന് പറ അവൻ പറഞ്ഞിട്ടാ മീൻ വാങ്ങിയത് എന്നിട്ട് അത് മ
മ്ഹ് ആ ഇ ഇങ്ങനെ പോകോച് പ്രദേശ്യാണെലാന്നെ
ഹാഹ് മ്മതി ത് നോക്കിട്ടാ മീന്തിന്നാ ആഹ്ണ്ട് ആ
മ് അത് എന്റെടു ത്തുണ്ടായിരുന്നുട്ടോ പിന്നെ ഞാൻ ഒരുസം ഞങ്ങള് ഫാമില്യായിട്ട് ഒരു ടൂറ് പോയായിരുന്നു രണ്ട്മൂന്നോസത്തിനെ അപ്പൊ ഇവിടെ തറവാട്ടിലുള്ളവരുടെ മീന് ഫുഡ് എടുക്കാൻ പറഞ്ഞു. അവര് നന്നായിട്ട് വാര് വാരിക്കോരി കൊടുത്തു ഇനിയിപ്പ ഞങ്ങൾ ഇല്ലാത്തത്കൊണ്ട് ഈ പട്ടിണി അട കണ്ടാന്നോർത്ത് ഞങ്ങള് വന്നപ്പോണ്ടതൊക്കെ ചത്ത്.
പാവോ ആ എടോ ഈ മൂന്ന് ദിവസത്തിനൊന്നും ഭക്ഷണം കൊടുത്തില്ലച്ചിട് ട്ടൊന്നും വരാൻ പോണില്ല ഞങ്ങള് ഞങ്ങൾവിടുന്ന് പത്ത് ദിവ്സത്തെ ടൂറിന് പോയിട്ട് പത്ത് പതിനഞ്ച് ദിവ്സത്തെ ടൂറിന് പോയിട്ട് വന്നിട്ടും ഇവിടത്തെ മീനൊരു കൊഴപ്പോല്ല്യാ
ആ ഇല്ല കാര്യം അവ് അതിലുള്ളഴുക്കെന്നെ അവര് കഴിച്ചോളും.
ആഹ് ആ ആരും അതിവിടെ മീന് മീന് ഭക്ഷണം കൊടുത്തില്ല കാരണം ഞങ്ങളിവിടെ പൂട്ടിട്ടിട്ടല്ലേ പോകുന്നത്. പത്ത് ദിവസം ഒരു തവണയും പോയി പയിനഞ്ച് ദിവസം ഒരു തവണയും പോയിട്ടാണ് ഈ റൂമിൽ ആള് വന്നത്. എന്നിട്ട് അപ്പ കൊടുക്കന്നല്ലാണ്ടാര്യേം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല്യ. ഞാൻ കരുതി വരുമ്പോളക്കെ അത് ചത്തിട്ടുണ്ടാവന്ന്. പഷെ ഒരു കൊഴപ്പോണ്ടായിരുന്നില്ല.
ഇത് പോവാണെന്ന് കണ്ടപ്പോ ഒരു ഓളത്തിന് പറഞ്ഞതാത്ര ഹസ്ബൻഡ്. എന്റെ മീനിനെ നന്നായിട്ട് നോക്കണട്ടോന്ന്.
മ്
പിന്നെ ഇനിയിപ്പ ഞാൻ ഇവടെ വാങ്ങിക്കാൻ സമ്മയിച്ചില്ല ഇനി വേണ്ടന്ന് പറഞ്ഞു.
ആഹ് പിന്നെ എന്നാ ഓക്കേന്നാ ഹലോ എന്നാ ശരി ന്നാ വിളി
ആ ശരിന്നാ ശരിയന്ന
ആ ശരി